ഹലോ
ആഹ് എന്തൊക്കെണ്ട് വിശേഷം
നല്ലേ എന്താട്ത്തേ വിശേഷം
സുഖം തന്നെ മഴയാണ് മഴ
ഏഹ് ഇബടെ അയാതിമയൊന്നുല്ല എപ്പഴോ എടേല് എടേലൊര് ചീച്ചിലോലങ്ങനൊര് മഴ വല്ല്യ മഴട് കിട്ട്ണ്ല്ല മ്മ് ഇബടെ അങ്ങനാണ്ട് പെയ്യ്ണ്ല്ല
കൂടുതലായിട്ടൊന്നും ഇല്ലെങ്കിലും ഞമ്മക്ക് പുറത്തേക്ക് എറങ്ങാൻ പറ്റാത്തതിലാ
മ്മ് ഇബടെങ്ങനെ എടക്ക്ടക്കൊര് പാറലാ
ഉം മക്കളൊക്കെ
ആ ഓലൊക്ക പോയി ഓലൊക്കെ ഒമ്പരആകുമ്പ പോവും ഇവുടുന്ന് നാലരക്ക് ഓക്കി ഉം ചോറും കറിക്കായിന് ഇനി മീനിണ്ട് പൊരിച്ചാന്
ഉം
ചോറ് റൈസ് കുക്കറില് എറക്കി വെച്ചിന് കറി അട്പ്പത്ത് ഇണ്ടാക്കി ഇഞ്ഞിപ്പോ കുക്കറിൽ വേവിച്ച് വെച്ച്ന്ഞ്ഞ് അത് വറവ് ഇടാണ്ട് അങ്ങനെ കുറച്ച് പണിണ്ട് തൊടക്കാനുണ്ട് തിര്ബാനൊള്ള പിന്നെ വാഷിംഗ്‌ മെഷീൻൽ ഇട്ടേച്ച്ക്ണ്
ആ
ഹങ്ങനങ്ങട് പോണ്
ഇപ്പ മിഷീന്ണ്ടായോണ്ട് സുഖാണല്ലേ ഞങ്ങൾത്
അ ആ ഏ ന്റെ ഇപ്പന്നാൾ വാങ്ങിട്ടൊള്ളു ഞങ്ങളിപ്പൊ ഈ മാസം കുടിര്ന്നാ ഈ മാസം
ആ അപ്പാ സുഖാണല്ലോ അപ്പാ എല്ലാ സാധനങ്ങളും ഇണ്ടാവും
ആ നാളെക്ക് ഒരു മാസാവും
ആ നമ്മൾതൊക്കെ പത്ത് കൊല്ലായി കേടന്നൊയി ഇനീപ്പോ ഓണആവട്ടെന്ന് വിചാരിച്ച്ക്കാ കൊർച്ചൊരു പൈസക്ക് ഒര് ഇത്ണ്ടാവല്ലോ
ആഹ് ഓഫറ് ഇണ്ടാവുല്ലോല്ലേ
ആ അങ്ങനെ വാ വാങ്ങണന്ന് വിചാരിച്ച് ഇങ്ങനെ നിക്കാ
ഉം ഉം അഹ്ണ്ടായാലും സുഖാ ഒൺ ക്കാനൊക്കെ പിന്നന്നെ കുടുങ്ങി പോയി മയയും ചിക്കിടാനും സ്ഥലംണ്ടാവൂല ഞാൻ റൂമും ചിക്കിടല്ല ഒരു റൂംമ് ഫ്രീയാ
ഇവടെ അങ്ങനെ രണ്ട് റൂംമ് ഒയിഞ്ഞിടെക്കാ
ഉം അപ്പൊ പിന്നെ അയിന്റെ ഉള്ളില് അയല് ഇട്ടിയെട്ട്
ആരുല്ല ആരുല്ലാതേനൊണ്ട് പിന്നെ ഞമ്മള് റൂമല്ലേ ഉപയോ കൊള്ളു
ഉം ഇനിയിപ്പ നാളെ വിരുന്നരുണ്ടാവും അപ്പൊ പിന്നെ അക്കൊങ്ങടെഴിച്ചു മാറ്റേണ്ടി വരും എ നാത്തോനും മക്കളുംക്കെ വിരുന്ന് വരണിണ്ട്
അങ്ങനെ വരുമ്പോളാണ് ചിക്കാ സ്ഥലല്ലെങ്കി എടുങ്ങറ്
ആ ഞാൻ കോണിന്റെ അൈ വരെ കലടക്ക കൊണ്ടുപോ ഉ തീരക്കേണ്ടിനു അതാണ് കുടുങ്ങ ചിക്കി
കോണിന്റെതുണ്ടെങ്കില് ആട അയലട്ടാ സുഖാണല്ലോ ജനലും ഉണ്ടെങ്കില് വാതിലിന്റെ അതുമ്മലൂടെ
മറ്റേ എത് വെച്ചില്ലേ കമ്പി വെച്ചില്ലേ എന്റെ ഹസ്ബൻറ് തന്നെ ചെയ്താ
ഏ
കമ്പി വെച്ചില്ല വിട്ടീര കമ്പിയൊക്കാനൊന്ന്
കമ്പിച്ചാണെങ്കി സുഖേനെ
ഓപ്പണാക്കി തേച്ച
വാതിൽ എങ്ങനെങ്കിലൊക്കെ ഒരാണി അടിച്ച ആ പുതിയ പേരാ ആവുമ്പോ ആണിയാടിക്കാനൊക്കെ ഒരിതാല്ലേ
ഉം
ഒരെടുങ്ങാറാണല്ലോ
ഒരെടങ്ങേറാ
ആ തേക്കണ സമയത്തന്നെ കമ്പി വെപ്പിച്ചാ മതീന്
ആഹ് അപ്പൊന്ന് ഓക്കൊന്നില്ലേ അഹ് പൊറത്തെയിന് കൊറഴിട്ട് കൊറച്ചൂടി കടങ്ങൾ ഒക്കെ ഇൻണ്ട് അധോക്കെന്ന് തീർന്നിട്ട് മുളിൽ ചീറ്റ് ഇടണറണ്ട്
ആഹ
ആ എന്നെ ചെയ്യുംകൊണ്ട് ഇന്ന അത്ര റണ്ടില്ല
ത്തില്ലേ വെഡിങ് ആരത്ത്ണ്ടാവെ ച്വയിക്കണേ
അ ഇയിന്റെ കെട്ടിയണാ അ അന്നെ
ഏ എന്നാ സുഖല്ലേ അഹ് ഇണ്ടായിട്ടാ
അല്ലെ അല്ല മോളില് ചീറ്റിടണ റിണ്ട് എന്നാ പിന്നെ മ് ചിക്കിടാൻ അങ്ങത്തിനോക്കെ
മഴ ആണേലും വെയില ആണേലും ഒന്നും അറിയേണ്ട
മോള് ഇണ്ട ങ്ങനെ ആക്കണം പറഞ്ഞോടുക്കണ്ട് തിരക്കായിട്ട് നിർത്തപ്പൊ പണീന്റെ തിരക്കാ മഴായിണണ്ട്
എന്താ അവടെ പൈപ്പ്പിങ്ങിന്റെ പണിക്കെ ഇല്ലേ അപ്പ നമ്മൾ പണി ക്കാരൊവുമ്പോ നമ്മളെ പേരെ ത്ത പണിഓല്ടുക്കൂല്ല പുറത്ത്ത്തെടുകോള്ളൂ
ആഹ് ഞങ്ങളെ പെരേത്ത ഒരു മുക്കാഭാഗം പണി പണി ഉണ്ടനെ എടുത്ത് ഒരുവിധ പണിക്കെ അയിന് അറിയ ആണ്നെ ഞങ്ങൾക്ക് അത്ര ബുദ്ധി അത്ര ഇതില്ല എഗെദേശ പണിക്കെ അഹേണൊ ചെയ്യും അ യിക്ക് രണ്ടാളാ നിങ്ങക്ക് എത്ര ആളാ
ഹേ ഹേ ഇന്ക്കും രണ്ടന്നെ
മ് ഇൻക്കൊരു മോനും ഒരു മോളും മൂ - -ത്ത് രണ്ടിൽ ചെറുത് യു കെ ജി ആ യു കെ ജി
ഹേ മക്കള് മക്ക പോയ പിന്നെ
പിന്നെ
എന്നാലും നമ്മളെ പണി കഴിയൂല മൂന്നണി ആണേര ഉണ്ടാവും
ആഹ സത്യാണ് എത്ര എത്താലും ഏട്ടാ പോവ സമയം പോണായിട്ടാന്ന് അറിയില്ല ഒന്നാമദ് ഓരോ
യെല്ലേ
മെയിൻ റോഡിമേല് കൊണ്ടുയി എറക്കും മാണം
ആഹ് അതാ പറഞ്ഞെ ഓലെ രാവിലെ രണ്ട് വട്ടം വണ്ടി കേറ്റാൻ പോവാ
ഉം ഇങ്ങട്ട് കൂട്ടാനും പോണം പിന്നെടെ ഒഴിവ് നോട് ന്റെ ഏലച്ചി അൻക്ക്- -ഇത്ര പണിയെത്ത അവിടെ ചോയ്ച്ചും ഒൽക്കറിലല്ലോ ഓല് നേരം വെളുത്ത് പോയാ പിന്നേ
ഞാൻ പറയ മൂന്നണിക്കും രണ്ടരക്കൊക്കെ ചിലെപ്പോ ചോറൊക്കെ തിന്നലേ
ഞാൻപ്പ അസാരങ്ക് കൊടുത്തിട്ട ഒരങ്ങല് അയിന്റെടെ എന്തേലും ചായ എന്തേലും ഇണ്ടാക്കി കുടിച്ചും
ആഹ് എത്ര ഇതാക്കിയാലും ആട് തീരൂല
ഉം ന്നോട് ആക ഒന്നോ രണ്ടോ മണിക്കൂർ എടുക്കാനുള്ള പണിയള്ളൂ ഇജ് ഇത്ര നേരം ഇവിടെത്താ ഇവിടെ കാട്ടല്
ആ എന്താച്ച നമ്മള് നല്ലോണ്ണം വൃത്തിയാക്കുവല്ലോ ചേലോലത് കയ്യണത് ചെലപ്പോ ഓല് അടിച് ചേരാലും എന്നും തൊടക്കലൊന്നും ഇണ്ടാവൂല
ഉം
നമ്മ എന്നും ചെയ്യണല്ലോ ചെറിയ മക്കളിള്ളപ്പേ
അ ഇന്റെ വെള്ളട്ടൈലും അതുകൊണ്ടെന്നും
ആഹ് ഞങ്ങളതും അങ്ങനെ തന്നെ വെള്ള ആയനൊണ്ടെ
ഉം
ടേബിളാണെങ്കില് അതും വെള്ളട്ട മറ്റേ ആണെങ്കി എല്ലും പൊട്ടണ സാനങ്ങള്.
ഉം
ഒക്കെ കരുതി കൊണ്ടടക്കണല്ലോ.
ആഹ് അപ്പൊ എങ്ങനായാലും ഇതാവും, ടൈമ് ഇതാവും. ഓല്ക്ക് നേരം വെളുത്ത് പോയ പിന്ന ഒന്നും അറിയണ്ട.
ആഹ് അമ്മക്ക് എടെങ്കിലും പോവാണേ പിന്നെ നമ്മളത് പത്ത് മണിക്ക് തീരേം ചെയ്യൂട്ടോ തട്ടിപ്പെടച്ച്.
അത് സത്യ. ചെലപ്പോ ഞാന് രാത്രി ഇന്നലൊക്കെ ഞാ മിഞ്ഞാന്നൊക്കെ ഞാ രാത്രി അടിച്ചരിട്ട.
ഉം
രാത്രി ആക്കണ്ടാവൂലെച്ചിട്ട് ഞാൻ ചെലപ്പോ അങ്ങനെ ചെയ്യും. എല്ലാതെ ഇപ്പ നടക്കൂല. ഒക്കെ കൂടി ആക്കുമ്പോത്തിന് ഏ ഓല് നേരം വെളുത്ത പോയില്ലേ.
ത്തിടുല്ലോ.
അങ്ങനാടാവൂല ഞാ പിന്ന അന്തി പോ എല്ലാരും കെടന്നുറങ്ങിട്ട ഞാന് അടിച്ചാരിടല്. നേരം വെള്ത്തഴിഞ്ഞ ഒ മോനെ മദ്രസ് പറഞ്ഞേക്കും. പിന്നെ ആരൂല്ല. പിന്നെ മോളല്ലേ ഓള് ഒമ്പണിയൊക്കെ ആകും ണിചണേല്.
ആഹ്.
അപ്പൊ ഇനി അത്ര ബുദ്ധിമുട്ട് ഞാ ഞപ്പൊ ഇ ഹെല്പ്പെയ്യും ചെയ്യും. ഇബടെണ്ടേ ഹെൽപ്യ്തരും. പണിക്കൊക്കെ
ആഹ് അങ്ങനെ കൂടി ചരി ഓര് ഇണ്ടായാലും അമ്മള പണി തീരൂല.
ഉം
ക്ക്അറിയില്ലേ എത്ര ടൈമ് ആയി പോയി എന്തോരു പെട്ടെന്നാ സമയം പോണെ അറിയോ. ദാ പറയുമ്പോത്തി വാങ്കോടുക്ക്‌ണാണ.
അതന്നെ അത് ഒന്നാമത് നമ്മള് പത്ക്ക, പത്ക്ക പാണെടുത്തിട്ടാണെ
ഉം.
ഞ തറവാട്ടിലാണെ പിന്നെ അത്ര അൻപില്ലേനി ഇമ്മ ചോറും കറിക്കെ മ്മ ആക്കിനി ഇങ്ങനെ പൊർത്ത്ള്ള പണിട്ത്താതിനി.
എടുക്കാൻ ആള്ണ്ടല്ലോ?
ഉം അളെ ചെലക്കണ്ട്പോ അത്ര ബുദ്ധിമുട്ടില്ലെനി
എല്ലാരോടിം ആവുമ്പോ രസട്ടോ അത് വേറൊരു രസാണ്റയ.
ആഹ്
ഒന്നിച്ച് നിക്കുമ്പേ
ആഹ് അത് ഇത് ഇതന്നെ.
അഒര് രസാണ്റയാ.
ഉം. ഇങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ നിക്കണം. ആരും മിണ്ടാനും ഉണ്ടാവൂല.
ആ അതന്നെ ഇവരൊക്കെ പണിക്കൊയ പിന്നെ നമ്മളൊറ്റക്കായി.
ഉം
പിന്നെ എപ്പളെങ്കിലും ഒന്ന് ടി. വി തോറന്നക്കും, സൗണ്ടിന്. അയില് നോക്കുവൊന്നും ഇല്ല വെറുതെ തോറന്നക്കും.
ഏ എനിക്ക്ന്നെ ടി വി യൊന്നുല്ല. ടി. വിന്നും വാങ്ങിയില്ല.
മക്കക്കെ ഈ ഫോണുമ്മേങ്ങനെ നോക്കണ്ടാചാരിച്ചിട്ടേ
ഏ ഞാൻ കൊടുക്കലന്നല്ല ഓരോല വാപ്പ വെരുമ്പ വാങ്ങും. ഉം ഓല്വ ഓലെ വാപ്പെനെ കിട്ടുമ്പോ മാത്രോല് ഫോൺ വാങ്ങും. ഇന്റെയാലോക്ക് ഇട്ടാ
ഏ ഇമ്മമാരെ കൊറച്ച് പേടിണ്ടാവും ഞമ്മളാണല്ലോ ഓലെങ്ങനെ പേടിപ്പിച്ചൊണ്ട്നടക്കണെ
ഇന്റെ മകനെ ഞാന് ഇന്നെ വേടിയില്ല ഞാന് ഉസ്തായിനെ വിളിച്ചു പറഞ്ഞിട്ട് ഫോണു കൈയു പുടിച്ച് കുത്ത്ർക്കലാ കുറുമ്പാട്ടുമ്പോ ഇല്ലാതെ മാർഗല്ല ഉസ്തായിനെ പേട്യുള്ളു
ആഹ് ആരെങ്കിലൊരാളെ പേടി ഏണ്ടേ
ഉം വാപ്പെനെ ഒന്നും പേടിയില്ല അ പേട്യുള്ളോലെയാ വിളിച്ചൂന്നറഞ്ഞാട്ട്
ക്ക കയിച്ചിലായി
ഉം. എന്തോരം കൊടുക്ക് ഫോണ്ങ്ങാട്ട്ക്ക്
ഇന്നെന്താ സ് കടി പത്തിരിയോ?
ആഹ് ന്ന് പത്തി ഞാ പത്തിരി ഇന്നലെ ഉംണ്ടാക്കി പര്ത്തിയിട്ടതേനി
ആഹ്
ണ്ടാക്കുമ്പോ കൊറച്ച് തോനെണ്ടാക്കും.
ആഹ്
ന്നട്ട് പിന്നെ പര്ത്തി ഫ്രിഡ്ജില്ടുക്കും. നി നാളെക്കുള്ളോണ്ട് അതൊണ്ട് രാവിലെ ത്ര ബുദ്ധിമുട്ടില്ല പോരായിണ്ടെ വല്ല ദോശേം കലക്കിയാചുടും. സ്വന്താവുമ്പ വിന്നെ എന്തു കാട്ടാം.
ന്നായിക്കോട്ടെട്ടോ
ആഹ് ആഹ് ആട്ട്